ഹലോ ആഹ് കേക്കുന്നുണ്ട് എന്തേ ബാക്ക്ഗ്രൗണ്ടില് ഭയങ്കര വോയിസ് ണ്ടല്ലോ മഴ പെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല എവിടൊന്നുംല്ല
ഏ ആ ഫാനിന്റെ സൗണ്ടാന്നോ കേൾക്കുന്നേ ഓ ഞാനെന്ത വലിയ മഴത്തുള്ളി ഒഴുകുന്ന ഒരു സൗണ്ട്
ആഹ് അതെന്താണാവോ ഇനി വേണ ടവർ പ്രോബ്ലം ആയിരിക്കും
ആ ആയിരിക്കും എന്നച്ചല ഫാനോക്കെ ഉണ്ട് അങ്ങനെ ഭയങ്കര സൗണ്ട് ഉണ്ടാവ ഫോണിലൂടെ ആയിരിക്കും അത് നമ്മൾ കേക്കാം
എന്താണ് ആ സുഖം അവിടെയോ ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കാൻ പോണം
ടൈം ആയല്ലോ ലേറ്റ് ആവോ ഫുഡ് കഴിക്കാന് അല്ല ഇന്ന് നേരെ വൈകിയതാ
ഇല്ല ടൈം ആവും
ആഹ് എത്ര ടൈം ഒക്ക ആവും എന്നും അങ്ങനെ എന്ത തന്നെ ആഹ് ജോലി തെൽക്കിലായിരുന്നോ
ഇല്ല അങ്ങനെല്ല ഈ കു മിണ്ടാണ്ട് ഇരിക്കായിരുന്നു
ആഹാ അത് ശരി വെറുതെ അങ്ങനെ ഇരുന്നു അല്ലേ ടൈം പോയത് അറിഞ്ഞില്ല അത്രേയള്ളൂ ആഹഹ
ഉ
ആഹ് കഴിച്ചു ദേ ഇവിടെ കിടക്കാണിപ്പോ
ഓ സ്പെഷ്യല്
ഏ സ്പെഷ്യൽ ആായിട്ട് ഒന്നും ഇല്ല ഞാാന് ഒറ്റക്കുള്ളൂ അപ്പൊ ഞാാന ഇന്ന് പരിപ്പ് കറി ഉണ്ടാക്കി വെണ്ടക്കത്തോരൻ ഉണ്ടാക്കി പിന്നെ അച്ചാറുണ്ടായിരുന്നു ചോറും സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടായിരിക്കില്ല സ്പെഷ്യൽ ഒക്കെ സൺഡേ ഉണ്ടാക്കും അല്ലെങ്കിൽ ഫ്രൈഡേ അങ്ങനെയൊക്കെ ആ ൊക്കാണ് മക്കള ഇണ്ടാവ അല്ലാത്ത വെച്ച നമ്മളൊക്കക്ക ആകുമ്പോ എന്തെലൊക്കെ തട്ടിക്കൂട്ടും അത്രന്നെ നിങ്ങക്ക്െന്താന്നെ
ഇവിടെ ചെറുപയറ്
ആഹ അടിപൊളിയാണല്ലോ
പിന്നെ ചീര ഉണ്ടായിരുന്നു ചീരക്കെ ചീര വറുത്തു
ആഹ ചീരൊക്കെ ഉണ്ടോ അടുത്തണ്ടോ
ഇല്ല വാങ്ങിയതാണ് അതെ വാങ്ങണതാണ്
ഇപ്പൊ പിന്നെ ചീരൊക്കെ ഉണ്ടായാലോ അത് അങ്ങനെ നമ്മള് ഉണ്ടാക്കേണ്ടത് എടുക്കാൻ പറ്റില്ലല്ലേ മഴ ആയത കൊൊണ്ട്
അതെ അതെ
മുരിങ്ങെ ക്കണ്ട അടുത്തെ
ആഹ മൂരങ്ങൊക്ക അടുത്തുണ്ട് മുറിങ്ങിൽക്ക് കുഴപ്പില്ലയാ
ആഹ
അടുത്തുണ്ട് ചീര കിട്ടാനും പ്രയാസമാണ് കുറച്ച് വാ അല്ലെങ്കിൽ വാങ്ങേണ്ടി വരും ചലപ്പ ആ ചിലപ്പോ കിട്ടുകയില്ല പിന്നെ വേറൊരു ജീരി ഉണ്ടല്ലോ അ മറ്റേ ഇത്
കളർ കളർള്ളതാ കളർ ചീരയാണോ ആ അതെ അതെ അതെ അതൊക്കെ വാങ്ങാൻട്ട പിട്ടല്ലോ അല്ലേ ആഹ ആഹ കേട്ട കൂടുതലായിട്ട് വെജിറ്റേറിയൻ ആണോ കൈക്കാറ് ഫാസ്റ്റ് ഫുഡ് കുറവാണോ
ഇല്ല രണ്ടും രണ്ടും ഒരേമാതിരി തന്നെ
ഒരേ മാതിരി ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് കഴിക്കലാണല്ലോ എല്ലാരും
അതെ ഇപ്പ പെരുന്നാള് പെരുന്നാള് കഴിഞ്ഞപ്പോ ഓവറ ആയിരുന്നല്ലോ അതുകൊണ്ടാണ് ഇപ്പ ഇത്തിരി കയറി പോയത്
ആഹ് അതെ പെരുന്നാൾിത്ര നമ്മള ഇറച്ചിയും കൂടെ ബീഫും കൂടെ ആയാൽ
അതെ
ആ പിന്നെ ഇന്ന് മഴുണ്ടാ അവിടെ
ഇല്ല മഴയും ഇല്ല വെയിലാണ് കുറച്ച്
ആ ഇന്ന് നല്ല വെയിലുണ്ട്ല്ലേ എല്ലാരും പറഞ്ഞു നല്ല വെയില
ഉം വേറെ എവിടെങ്കിലും മഴ പെയ്യന്റെയിന്റെ ടൈ
ആആയിരിക്കും ഇന്നണ്ടല്ലേ സ്കൂൾ അവ ല്ലേ ഏതൊക്കെ ജില്ലകളില് സ്കൂൾ അവധിവ വയനാട് അവധിയാണ്
ആ വയനാട് അവധി ധിയാണ് വേറെടക്കോ കുറച്ച അവ ആണ്
ആ അതെ ആ അതെ അതെ അതെ പിന്നെന്നാ പിന്നെ എന്തൊക്കെയെയാണ്
പിന്നെ എന്താ ഒറ്റക്കന്ന എന്താ ടി വി കാണ
അല്ല ഫോണിൽതാ മൂവീസ് കാണും ഫ്രീ ആയിട്ടുള്ള ടൈമില് വീറ്റ്നസ് ഫീ മൂവി നല്ല പോലെ കാണും ടെലിഗ്രാമില് പോയിട്ട് മൂവീസ് കാണും അല്ലെങ്കി എന്റെ ടെലിഫിലിംസ് അല്ലെ യൂട്യൂബിൽ എന്തെങ്കിലുമക്കെ കണ്ടന്റുകൾണ്ടാവുമല്ലോ യൂട്യൂബേഴസിൽ ആ അതങ്ങനെ തട്ടുംട്ടും ഓരോരുത്തരുടെ ഭാഗം കേൾക്കലും അങ്ങനെയൊക്കെ അതൊക്കെയാണ് അതിന്റെ ഇട കൂടെ നമ്മള് വർക്ക് നടക്കും ഞാന് ട്യൂഷൻ ചെയ്യുന്നുണ്ട് ടീച്ച ആ ടീച്ച അപ്പോ പിന്നെ ഈവനിംഗ ആയാൽ പിന്നെ അങ്ങനെ ബിസി ആവും രണ്ട് ര മൂന്നു മണിക്കൂർ ക്ലാസ് ഉണ്ട് പേസ് എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് രണ്ട് ക്ലാസ്സുകളൊക്കെ ചെറിയ മക്കളാവുണ്ടവാ ആ പിന്നെ വലിയ മക്കൊക്കെ ഞാനൊരു അക്കാദമിന്റെ കീഴയില വർക്ക്‌ ചെയ്യേനെ അപ്പൊ അത് കുറെ ടീച്ചേഴ്സ ഒക്കെ ഉണ്ട് ത്രാസമൊക്കെ കൊടുത്ത നിങ്ങദേവർക്ക്‌ ക്കല്ല
ഇല്ല ഇല്ല വർക്കൊന്നും ചെയ്യില്ല
ആ ഇല്ലല്ലേ മക്കൊക്കെ സ്കൂള് പോയതാ
ആ കുട്ടി സ്കൂളിൽ പോയി ഒരാളെ ഉള്ളു
ആ ശരി ഒ ഒള്ളൂല്ലേ ആ ഓക്കെ ആ എങ്ങനെയാ മഴയൊക്കെ പെയ്താ ബുദ്ധിമുട്ടുണ്ടോ അവിടെ
ഇല്ല അങ്ങിനില്ല കൊഴപ്പൊന്നുല്ല
സേഫ് ആയിട്ടുള്ള സ്ഥല-
അതെ കൊഴപ്പൊന്നുല്ല തമിഴ്നാട് തന്നെയാണ് ഞാന്
ഏ
ഞാൻ തമിഴ്നാടന്നെയാണ്
ഏഹ് തമിഴ്നാടോ
അതെ
ഏ അയ്ശരി ഓക്കെ അവിടെക്കെ ഇപ്പ എന്താ അവസ്ഥ
ഇവടെ അവട്ത്തെ മഴ ഇവ്ടത്തെ കാറ്റ്
ആ അപ്പൊ നിങ്ങൾ മലയാളം എങ്ങനെ പറയ്ണേ
ഞാൻ പാലക്കാട്ടുത്തെണ്
ആ ഹ ഓക്കെ-
കല്യാണം കഴിച്ചോണ്ടന്നതാണ്
ഓക്കെ ശരി ആ അപ്പൊ അവിടെപ്പോഴ് മഴ ഇണ്ടോ
ഇപ്പൊ മഴയില്ല ഇപ്പം വെയിലന്നെണ് ഇന്ന് കൊർച്ച് വെയില് കാണുണു ഇന്നലെ കുറച്ച് നല്ല കാറ്റ്ണ്ടായിരുന്നു അവിടെ മഴ പെയ്യുമ്പോ ഇവിടെ കാറ്റ്- ട്ടാൺ
ആ ന് ഞങ്ങളവ്ടെ കാറ്റൊന്നുല്ല മഴ പെയ്യ്ണ മഴാ അതായ ത് ഇടവിട്ട് ഇടവിട്ടാണ് മഴ ഓക്കെ ആ ആ ടൈമിൽ നല്ല എഫക്ടായിട്ട് പെയ്യ്ണ്ട് നല്ല ഇതിൽ പെയ്യ്ണ് കാറ്റ് ഹ് ഒന്നായിട്ട് ഇങ്ങട്ട് ഇര് ഇര്ണ്ട് വരും ഭൂമിയൊക്കെ പെട്ടെന്ന്ങ്ങട്ട് അഅ് നല്ലപോലെ പെയ്യും കിണറ്റിലൊക്കെ നല്ല വെള്ളായിട്ടുണ്ട് ഇപ്പം മുറ്റത്തന്നെ കിണറുണ്ട് അപ്പം നല്ലപോലെ വെള്ളവായി റ്റ്ണ്ട് ഇനി കുറച്ചും കൂടെ ഒക്കെ നല്ല രീതിക്ക് മഴ പെയ്താല് നമു ക്ക് ഇങ്ങനെ പുറത്തു നിന്നട്ട് തന്നെ വെള്ളം തൊടാൻ പറ്റും കിണറ്റില് അ കയിഞ്ഞ കൊല്ലം ഒക്കെ അങ്ങനെയായിര്ന്ന് അപ്പം പിന്നെ
കില്ലെ മൂടി വെച്ചിട്ടില്ലെ
ആ മൂടിവച്ചിട്ട് ട്ടുണ്ട് പക്ഷേ കമ്പി വച്ചിട്ടുള്ള വ വല വച്ചിട്ടാ മൂടിയത്
അതെയോ വി ട്ടിൻ്റെ ഫ്രണ്ടി തന്നെയാ
ഫ്രഡിൽ അല്ല കൊർച്ച് അട് നമ്മളെ കിച്ചൺ ഏരിയയിലായിട്ടാണ്
ഓ ഓ
ങ്ങനെയാ പിന്നെ അത് അലമാരപോലെ നമ്മള് കെട്ടുവല്ലോ ഇങ്ങനെ
ആ ആ
അങ്ങനെ കെട്ടീയിട്ടുണ്ട്
ചിട്ടു ഭാവ കട്ടിയാ തെ നമ്മ സേഫ്റ്റിക്ക് വേണ്ടേ
ആ അതെ അതെ ചുറ്റുപാവവും കിട്ടിട്ടുണ്ട് പിന്നെ എന്താണ് അവിടെ കൃഷികളൊക്കെ ഉണ്ടോ
കൃഷിയുണ്ട് കരിമ്പുണ്ട് ചോളംുണ്ട് അതെ
ആ ചോള ക്കണ്ടേ കാ കരി്പ ഒക്കെ ഒരുപാടുണ്ടോ
ആഹ എന്റെ അ അമ്മപ്പം വെച്ചിട്ടുണ്ട്
ആഹ് ശരി ആഹ ഓക്കെ ഓക്കെ എങ്ങനെ വിൽക്കാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങ ആവശ്യത്തിന് എടുക്കാറോ
വിൽക്കാറുള്ളത് തന്നെ
ഏ എന്നാ എങ്ങനെ സൈഡ് വെച്ചിട്ട് കരിമ്പ് ജ്യൂസ് അങ്ങനെയൊക്കെ നോക്കാറണ്ടോ
ഇല്ല അതൊന്നുംല്ല അവര് കൃഷി മാത്രം അവര് നോക്ക കിട്ട്
ആഹ എന്നിട്ട് പിന്നെ അതന്ന എടുത്തിട്ട് വിൽക്കൂല്ലേ ആഹ കരിമ്പിലൊക്കെ എങ്ങനെ ഇണ്ടോ മാർക്കറ്റ് ഉണ്ടോ കിട്ടുന്നുണ്ടോ റേറ്റ് ഒക്കെ ഉണ്ടോ
എനിക്ക് അതിനെപ്പറ്റി ലാഭണത്തിനെ പറ്റി അറിയില്ല പക്ഷെ എന്താവും
ഏല ഉണ്ടാ ഏലം
അതെന്താ
ഏലം ഏലം ഏലക്കായ
അതില്ല ഉ ഉ അത എവിടെന്നാ വ എന്നന്നീ അറിയില്ല
ആ ഏല ഏല നമ്മള തമി ഇവിടെൊക്കെ ഉണ്ടല്ലോ വയനാടൊക്കെ
ആഹ പട്ടയാണ് അത് എങ്ങനെയാണ് പസ് വരിക വള്ളത്തിലിട്ട് വെച്ച് കുതിർത്തിട്ട് പിന്നെ മണ്ണിലിട്ടാൽ വരും പറയൂ
അങ്ങനെയാണോ ആ അതെനിക്ക് കൂടുതലായിട്ട അല്ല ഞങ്ങള ഇവിടെ അങ്ങനെ ഫള്ള് പുറത്തുന്ന് വാങ്ങണതായണ്ടേ നമുക്ക് അത്ര കൃഷിയെ കുറിച്ച് ച്ചത്രല്ല പിന്നെ നമ്മള് വാഴക്കെ ഇണ്ടല്ലോ
ഇങ്ങനെ യൂട്യൂബ്സിലൊക്കെ കണ്ടി ട്ടന്നെയാണ് ഞാനും പഠിച്ച്
ഏഹ് അത് ശെരി ആഹ് ഓക്കെ ഞാനീ വാഴ കപ്പ മുരിങ്ങ കറമൂസൊക്കെ അറിയോ കറമൂ
ആഹ് ആഹ് കറിമൂസ അറിയില്ല
പ്പായാ പപ്പാഴ ഇംഗ്ലീഷില് പപ്പാഴ പറയലൊള്ളൂ ആഹ് അതെ ആ അതിന് നമ്മളിവിടെ കറുമൂ സ എന്ന് പറയും.
ശരി ശരി
സഅടിപൊളിയാണ് പ പഴുത്താലൊക്കെ ജ്യൂസ് അടിക്കാൻ പറ്റും ആ പിന്നെ നല്ല മധുരാണ്.
ഉം കഴിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്ര അങ്ങട് ഇഷ്ട ഒന്നല്ല അത്.
ഏ് ഇല്ല ല്ല ആ ശരി.
അയിന് പക്ഷെ അയിന്റെ പച്ച ഉപ്പേരി പപ്പായെന്റെ പച്ച ചെയ്യ
അ അ ആ പച്ച കറി വെക്കാന് ആ കറി വെക്കും പിന്നെ ഉപ്പേരി ആയിട്ട് വെക്കും ആ സൂപ്പർ ആണ്. നല്ല തേങ്ങക്കെ അരച്ച് വറവൊക്കെ ഇട്ടാല് അടി പൊളിയാവും. ആഹ് അതെ. പിന്നെ ട്രാവലൊക്കെ ചെയ്യാറുണ്ടോ അങ്ങനെ പാട്ടൊക്കെ ഇഷ്ടാണോ?
ആഹ് പാട്ടിഷ്ടമാണ് ഡാൻസർ ഇഷ്ടമാണ്. പക്ഷെ ഡാൻസ് ചെയ്യാറില്ല എന്നാല് നമ്മ ചെറുതായിട്ട് അയ്യ പാട്ടൊന്നും പാടില്ല. പക്ഷെ ഇഷ്ടാണ് കേക്കും.
ഇഷ്ടാണ് പാട്ടിഷ്ട പെടാത്തവ വരാറുള്ളല്ലേ അതെ അതത്രേള്ളൂ പാട്ട് ആഹ് പാട്ടിനെക്കാട്ടില് ഇഷ്ടാണ് ഡാൻസ് ആഹ് പഠിച്ചിട്ടുണ്ടാ?
പഠി ച്ചിട്ടൊന്നൂല്ല ഇപ്പൊ എന്തെങ്കിലും ഒരു ന്യൂസ് ഉം ഒരു പാട്ട് വന്നൂന്ന് വെച്ചാ അയ്നും എന്നും ഇങ്ങനെ വീട്ടിന്റെ ഉള്ളിൽ ഡാൻസ് കളിക്കേല്ലാണ്ട് വെളി പോയിട്ടൊന്നും ചെയ്തിട്ടില്ല.
ഒരു പാട്ടിട്ടാലാ ഒരു മൂടാവ അല്ലെ ഒരു വൈബ് ആഹ് ആ അ അതിലെന്തെങ്കിലും ഒരു രണ്ട് സ്റ്റെപ്പ് ഇടണംോ ഓട്ടോമാറ്റിക് ആയിട്ട് വരും അതെന്താറിയോ നമ്മുടെ ശരീരത്തില ആ ഡാൻസിന്റെ ഒരു ഇൻ്ര ണ്ടായിക്കണ്ടേ ഒരു പാട്ട് കേൾക്കുമ്പോത്തേെ ഹ
എന്റെ ഞാനൻ എന്നെ അിയത്തി ഇങ്ങനൊട്ട് വെോ ഞാന ഞാാന
ആഹ് ആ അതെ അത് വൈബാണ് നല്ല രസ ഞ എന്റെ വീട്ടിലൊക്കെ അങ്ങനെ ഞങ്ങൾ അഞ്ച് പെ പിിള്ളോര ഞങ്ങള്ൾ എല്ലാരും കൂടെ കൂടെ പുല്ലോണ പിന്നെ നൈറ്റ് ആവുമ്പോ ഒക്കെ ഓരോ സ്ഥലത്ത് പഠിക്കുകയാണ്േ അവരെല്ലാരും കൂടെ കൂടിയാല് നല്ല ബായ ഓരോക്കാര്ർ ഡാൻസിന് ഇഷ്ടം അവർക്ക് ഇന്റെ മൂന്നനയത്തിലുള്ള നല്ല ഇൻസ്റ്റയിലൊക്കെ അടിപൊളിയ ആായിട്ട് ഒരു റീൽസ് ഒക്കെ ചെയ്തിടാറുണ്ട് ഡാൻസ് പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഓരോ രീതിക്കും അവര് നല്ല ഇങ്ങനെ കോളേജിൽ ഇതിലൊക്കെ പങ്കെടുത്തിട്ട് അങ്ങനെയുള്ള അടിപൊളിയായിട്ടൊക്കെ ചെയ്യും ഡാൻസിന് ഡാൻസ് പറഞ്ഞാല്േ നമ്മള് പഠിച്ചാൻ പോയിട്ടില്ലെങ്കിലും അതൊരു എന്താ പറയാ പാട്ട് കേക്കുമ്പോൾ ഒരിതുണ്ടാവുമല്ലോ ഈ ട്രിപ്പൊക്കെ പോകുമ്പോ ഡാൻസ് കളിക്കാൻ അടിപൊളിയാ കുറേ ആൾക്കാരുണ്ടാവും